ഹലോ ആഹ് കേക്കുന്നില്ലേ? ഹലോ ഹലോ കേൾക്ക്ന്നില്ലേ? ഹലോ കേൾക്ക്ന്നില്ലേ? ഹലോ ഹലോ ഹലോ
അല്ലെ
ഹലോ
ഹലോ
കേൾക്ക്ന്നില്ലേ
ഹലൊ
ഹലോ കേൾക്ക്ന്നില്ലേ
ല്ലേ
ആഹ് ഉണ്ടുണ്ട്. പറഞ്ഞോളൂ
ആഹ് ഓ
ഉം സുഖായിട്ടിരിക്കുന്നു. ഫുഡ് കഴിച്ചോ? ആ സുഖവാണ്.
ആഹ് ഫുഡ് കഴിച്ച്കഴിഞ്ട്ടൊള്ളു ആഹ്
ഓഹ് അത് ശരി ഉം എന്തുവായിരുന്നു ഫുഡ്?
അതെങ്കി ഇന്ന് ഞാൻ മൊട്ട മൊട്ട കറി വെച്ചു
ആഹ്
അവിടെ എന്തായിരുന്നു കറി?
വേറെ ഒന്നുല്ല
വേറൊന്നും വെച്ചില്ല പിന്നെ അച്ചാറുണ്ടായിരുന്നു.
ആഹ് ആഹ് ഇവിടെ ഉം എന്തായിരുന്നല്ലോ കുമ്പളങ്ങെയും, പരിപ്പും കറി പിന്നെ പപ്പടം
ആഹ്
മ
ഇന്ന് പിന്നെ ഞായറഴ്ചആയോണ്ടേല്ലാരും വീട്ടിലക്കെ ഉണ്ടല്ലോല്ലേ.
അതെ അതെ
ഉം കുമ്പളങ്ങ എങ്ങനെയാ കുമ്പളങ്ങയൊക്കെ വീട്ടിലുള്ളതാ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണോ
അല്ല കടയിൽന്ന് വാങ്ങിക്കുന്നതാ
കടയിന്ന് മേടിക്കുന്നതല്ലേ ആഹ്
ഉം
എല്ലാ സാധനവും കടയിൽ തന്നെ മേടിക്കുന്നെ???? കൃഷിയൊന്നും ഇല്ല അല്ലെ കൃഷിയൊക്കെ ഉണ്ടോ?
ഏ ഇല്ല ഇല്ല കൃഷിയൊന്നുംല്ല എല്ലാം കടയിൽന്ന് വാങ്ങിക്കുന്ന ഉ എല്ലാം വാങ്ങിക്കണം.
ഉം ഉ
ഉം മീനൊന്നും വാങ്ങില്ല
ഇല്ല ഇന്ന് മീനൊന്നും മേടിച്ചില്ല ഇന്ന് പിന്നെ മൊട്ടയുണ്ടായിരുന്നു ഇന്ന് മുട്ടയിങ്ങോട്ടെടുത്ത് കറി വെക്കാന്ന് വിചരിച്ചിട്ട്
ആഹ്
അപ്പൊ പിന്നെ മീനൊന്നും മേടിക്കാൻ പോയില്ല ഇന്ന് സാധാരണ ചിക്ക,, ചിക്കനൊക്കെ മേടിക്കുന്നതായിരുന്നു ഇന്ന് ഞായാഴ്ചയ്ക്കല്ലേ പിന്നെന്ന് ചിക്കനും മേടിച്ചില്ല
ഓ അത് ശരി ഉ
ആഹ് പിന്നെ വേറെ എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചിട്ട്.
വേറെ പരിപാടിയൊന്നുല്ല എവിടെ എങ്ങനെ ഇരിക്കുവായിരുന്നു ഉം മഴയാണ്
ആഹ് മഴയുണ്ട് പിന്നെ എവിടെയും പോകാനും പറ്റത്തില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെയിരിക്കും
ആഹ് അതെ അതെ അതെ
നമുക്കാണെ മഴയൊന്നുപെയ്താണ്ട് അപ്പത്തേന് കരണ്ടും പോകും
ആഹ് ഞങ്ങക്ക് ഇവിടെ കറണ്ട് പോകും ഇടക്ക്
കാരണ്ട് പോയും വന്നും പോയും വന്നും കളി കരിരിക്കും അപ്പ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മഴ വന്നാൽ അതാണ് പ്രശ്നം
അതെ വേറെ വ വേറൈ,, ഫുഡ് വല്ല ഉണ്ടാക്കാറുണ്ടോ ഇടക്ക്
വെറൈറ്റി വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മമ്മി ഉണ്ടാക്കും അമ്മ ഉണ്ടാക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും പിന്നെ അനിയത്തിയൊക്കെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കും ബിരിയാണി ഞാന് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ എനിക്ക്,, മൊത്തത്തില് ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര വലിയ ഒരു വശമൊന്നും ഇല്ല
ഓ ശരി
ആഹ അവിടെ എങ്ങനെയാ ബിരിയാണി ഉണ്ടാക്കുവോ?
ആയിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഞാൻണ്ട,, റണ്ട് ഇടക്ക് ഉം
മറ്റ സാധാരണ ഉണ്ടാക്കുമോ അതോ കുക്കർ ബിരിയാണി ഉണ്ടാക്കുവോ?
കുക്കറില് ഉണ്ടാക്കും സാധാരണ ഉണ്ടാക്കും
അതുതന്നെ അമ്മ പോലെ ആഹ പിന്നെ മമ്മി,, ഉണ്ടാക്കാറുണ്ടോ മന്തി ഉണ്ടാക്കുവോ
ഏ ഇല്ലല്ല ഇല്ല ഇല്ല അത് ഞാൻ ഉണ്ടാക്കിട്ടില്ല ഇതുവരെ.
ആഹ് പിന്നെ എങ്ങനെയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുവോ എങ്ങനെയ
ആഹ പലഹാര്യങ്ങളൊക്കെ ഉണ്ടാക്കും എല്ലാ ദിവസവും ഉണ്ടാക്കും പലഹാര്ങ്ങള്.
ഇങ്ങനത്തെ ഇങ്ങനത്തെ വാർത്ത ഉണ്ണിയപ്പം അങ്ങനത്തെ കൊഴലൊപ്പം അങ്ങനത്തെൊക്കെ
ആഹ് അങ്ങനത്തെ ഉണ്ണിയപ്പം ഞൻ ഉണ്ടാക്കാറുണ്ട് ഇവിടെ കുഴലപ്പംമൊന്നും ഉണ്ടാക്കിട്ടൊന്നുല ഉണ്ണിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇടക്ക് ആഹ് പിന്നെ പരിപ്പുവട നെയ്യപ്പമില്ല പരിപ്പുവടണ്ടാ പോ പിന്നെ ഇപ്പൊ കൊറേ നാളായി എന്റ്ക്കീട്ട്
ആ
ഇമ്മ്
എടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ ല്ലല്ലേ
ആ അതെ അതെ ഇവിടെ
ഉപയോഗിക്കോ വെളിച്ചെണ്ണ ഉപയോഗിച്ച ഉണ്ടാകോ ഇമ് നമക്ക് ഈ ചക്കയൊക്കെ ചക്കയൊക്കെ ചക്കയൊക്കെ വറക്കുയിരുന്നോ ചക്കയൊക്കെ വറത്തിരുന്ന ഈ ചക്കയുടെ സീസണില് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ
നമ്മക്ക് ങ്ങനെ പച്ച കക്കാൻ പറ്റിയ പരിവക്കൊന്നും കിട്ടാൻ പറ്റിയ സൈസ് ഒന്നും കിട്ടിട്ടില്ല എന്തെല്ലാം പഴുത്തതൊക്കെയാണ് കിട്ടിയത് എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് റ്റുള്ള വീടുകളിലുള്ളവര് തന്നതാണാണ് അപ്പം ഈ ആഹ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ട ചക്കാ അപ്പ അത് കാരണം ഞാൻ കൂടുതലും കഴിക്കും
നിക്ക് ചക്ക പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണെ ചക്ക വറുത്തതായാലും നമ്മളിങ്ങനെ ഉണ്ടാക്കും പിന്നെ ചക്ക അപ്പം ആയാലും ഉണ്ടാക്കും
ആ ആ ആ ഇവിടെ ചക്ക വറക്കാന ള്ളതാ ത് ആ
ഇമ് ചക്ക വറുത്തത് കുറെ ഉണ്ടാക്കിന്നോ ഈ പ്രാവശ്യം അത്ന്നെ പുറത്തെ ഇങ്ങനെ ടി വി അവനും അവളും ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ആഹ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്ക
അതെ അതെ അതെ കുറച്ച് കുറച്ചി രിക്കാൻ നല്ല
അതെ മഴയൊക്കെയാക്ബോ ഇങ്ങനെ ടീവി കണ്ടൊണ്ട് ചായയും കുടി ഇരിക്കുമ്പളേ അതൊക്കെ നല്ല രസമായിരുന്നു ആഹ പിന്നെ പിന്നെ മാങ്ങ കുറച്ച് കുറെഅച്ചാറിട്ടു വെച്ചു വേറെ ഒന്നും ഉണ്ടാക്കില്ല മാങ്ങയും കൊണ്ടൊന്നും വേറെ ഒന്നും ഉണ്ടാകുല പിന്നെ ചിലരൊക്കെ ഇവിടെ തുറ മാങ്ങയൊക്കെ ഉണ്ടാക്കും തുറമാങ്ങ അവിടെ ഉണ്ടാക്കാറുണ്ടോ
ഏയ് ഇല്ല ഇല്ല
തോറ മാങ്ങ
നമ്മക്ക് മാവൊന്നും ഇല്ലേ നമ്മുക്ക് നമുക്ക് മാവൊന്നും ഇല്ല പിന്നെ അടുത്ത ഉള്ളവര് തരുവൊപ്പോ ഞാൻ കൊറേ അച്ചാറുണ്ടാക്കി കൊറച്ച് അച്ചാറുണ്ടാക്കി വെച്ചു പിന്നെ ഞങ്ങള് പഴിപ്പിച്ചിട്ട് കഴിച്ചു
ആണോ ആ നമ്മുക്ക് പിന്നെ ഒരു മാവുണ്ട് അപ്പൊ പിന്നെ അതിലിങ്ങനെ വലുതായിട്ടുണ്ട് അത് വീണ്ട് കയറി ഇങ്ങനെ പുഴു വരുവേ
ആ ആ ആ
അപ്പ ഇങ്ങനെ പൊട്ടീട്ട് അതിലിങ്ങനെ പുഴു വരും അപ്പ പിന്ന നമ്മളത് പൊട്ടുന്നേനെ ആ ഒരുടൈം ആവുമ്പോഴും നമ്മൾ പറിച്ചത് താകും നമ്മൾ പഴുപ്പിക്കും നമ്മളാ പറിച്ച് ആ ടൈമിനത് നമ്മളത് പഴിപ്പിക്കുകയും ചെയ്യും നമ്മൾ ആ ഒരു പച്ചയെ തന്നെ നമ്മളെന്താക്കും അച്ചാർടുകയും ചെയ്യും അങ്ങനെയാണ് അയ്നത് മരത്തിൽ നിർത്തി പഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പുഴു വരും അപ്പൊ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെയാ സാധാരണ ചെയ്യാറ് ആ മാവിന്ന് പറിക്കുന്നതോകെ പിന്നെ സ നല്ലതല്ലാത്ത മാങ്ങയുണ്ട്
അതെ
ആ ചെലപ്പോ ഈ കണ്ണിമാങ്ങിയൊക്കെടുത്ത് അച്ചാറിട്കയും ചെയ്യും നമ്മള് അങ്ങനെയൊക്കെ ആയിരുന്നു
ആഹ് അഹ് അ ആ ആ കണ്ണിമാങ്ങാ അച്ചാറ് ഇമ് നല്ലതാ പിന്നെ മാങ്ങാ ഉ അ കണ്ണിമാങ്ങാച്ചാറും നല്ലതാ
ആ കണ്ണിമാങ്ങ എടുത്ത് നമ്മള് കുറെ ഉപ്പിലിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് വാടി കഴിയുമ്പോന്ന് എടു ത്തച്ചാർ ഇടുകയും ചെയ്യും പിന്നെ ആദ്യം തന്നെ മസാലയൊക്കെ ഇട്ടിട്ട് വല്യ ഈ പു മറ്റേതിൽ എന്നാ ആ ഒരു കുടന്ന് പറയല്ലേ കുടത്തിലൊക്കെ ഇങ്ങനിട്ട് വക്കുന്നെ ഇപ്രാവശ്യം നമുക്ക് എന്തോ അങ്ങനെ കിട്ടിയില്ല ആഹ് ഈ പ്രാവശം നമുക്കെന്ത അങ്ങനെ കിട്ടല്ല മാങ്ങ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഇടാൻ പറ്റിയില്ല ഉം
ഓ ഓഹൊ ഹൊ
മ്ഹ് അല്ലാതെ മറ്റേ സാധാരണ അരിഞ്ഞിട്ട് നമ്മള് ഇട്ട് വെച്ചിട്ടുണ്ട് മ്ഹ്
ആഹ് ഹാ ഹാ
കണ്ണിമാങ്ങ പിന്നെ അച്ചാറിന്റെ കാര്യം പറയാം
ഇല്ലതാ
അതെ മാങ്ങ ഉപ്പിലിടുന്നെതിന് നമുക്ക് ഇഷ്ടുള്ളപ്പോഴെടുത്ത് കഴിക്കാല്ലോ പിന്നെ ഈ ച കക്കെ ചിലരിങ്ങനെ ഉണക്കി വെക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളങ്ങനെ ഉണക്കി വെച്ചട്ടില്ല നമ്മളിങ്ങന ഫ്രഡ്ജിൽ ഇങ്ങന എടുത്ത് വെക്കുവായിരുന്നു. പിന്നെ അങ്ങനെ എടുത്ത് കഴിക്കണ്ട അല്ലാതെ ഉണക്കി വക്കുന്ന ഒരു പരിപാടി നമ്മൾങ്ങനെ ചെയ്തിട്ടില്ല ചക്ക. പക്കാ കപ്പയക്കെ ക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് ഉണക്കി വക്കുവാരുന്നു
ആഹ് ആഹ് കൃഷിയൊക്കെ ഉണ്ടോപ്പൊ?
കൃഷി എങ്ങനെ?
വീട്ടില് കൃഷി ഉണ്ടോന്ന് ചോ
ആഹ് നമുക്ക് വാഴ കൃഷി ഉണ്ടായിരുന്നു ആദ്യം നമ്മളവിടെ കപ്പ ആയിരുന്നു ന ട്ടു വെച്ചത് ഇപ്പ വാഴ കൃഷിയായി ആദ്യം നമുക്ക് നെല്ല ണ്ടായിരുന്നു ഇ നെല്ല് മാറ്റി വാഴയായി പിന്നെ കപ്പയായി അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് ഉം
ആഹ് ശരിശരി ഉം
അത് അമ്മയുടെ പേരിലുള്ള സ്ഥലമാണ് അമ്മയുടെ സ്ഥലാത്.
ഓ ശരി ശരി വഴക്കൃഷി ആഹ് എങ്ങനെണ്ട് കൊഴപ്പല്ല്യ?
വാഴക്കൃഷി നമ്മളിപ്പ കൃഷി ചെയ്യുന്നില്ല നമ്മളത് പാട്ടത്തിന് കൊടുത്തേക്ക വേറെ ആൾക്കാർക്ക് കൊടുക്കും പണ്ടൊക്കെ നമ്മള് തന്നെ കൃഷി ചെയുവായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മളങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തേക്ക പാട്ടത്തിന് കൊടുത്തേക്കുവ എത്രയ പൈസക്ക് അങ്ങനെ ഇങ്ങനെ കൊടുത്തേക്കുക. പക്ഷെ പഴക്ക മറ്റേ ഇതിനും ഇതാവുമ്പോക്കെ നമുക്ക് എടുക്കാം. കായൊക്കെ എടുക്കാം.
ഓഹ് ഓഹ് ഓഹ് ഉം നല്ല ഗുണമുള്ള സാധന നേന്ത്രപ്പഴൊക്കെ
ആഹ് വാഴയൊക്കെ നല്ല സീസണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓണത്തിനൊക്കെ പൈസ കിട്ടുവാണെ നല്ല പൈസയൊക്കെ കിട്ടുന്നതാ പക്ഷെ അതിനനുസരിച്ച് പണിയുണ്ട് ട്ടോ അതിനനുസരിച്ച് നല്ല പണിണ്ട് ഇപ്പൊ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ അതിനു കോലൊക്കെ കുത്തി വീഴാതെ ഒക്കെ നിക്കണ്ടേ നിർത്തണ്ടെ പിന്നെ വളമാ തിൽ വള ഇട്ട് കൊടുക്കണം നനച്ചു കൊടുക്കണം പണിയൊക്കെയുണ്ട് പണിയൊക്കെ ഇഷ്ടം പോലെയുണ്ട്
ഉം
പിന്നെ വിലയെല്ലാ നല്ല വില കെട്ടിയിട്ടുണ്ടേ നല്ല പൈസ ഉണ്ടോ കഴിവ് ഇല്ലെങ്കിൽ പിന്നെ ആകെ പണി മാത്രം എടുത്തത് മാത്രാവും
അതെ ഉം
പപ്പ പപ്പയ്ക്ക്പ്പ അതിൻ്റെ പുറകെ അങ്ങനെ നടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ പപ്പ എന്താക്കെ എല്ലാം കൂടി അങ്ങോട്ട് പാട്ട സംഭവം പിന്നെ എന്നും അങ്ങോട്ട ഊന്തലൊന്നും വേണ്ടല്ലോ പൈസ കൊടുത്താ മതിയെ കൊറച്ച് പിന്നെ പറിക്കുമ്പോ പൈസ നമുക്ക് പകുതിയങ്ങോട്ട് കിട്ടിക്കോളും അങ്ങനെയങ്ങോട്ടു കൊടുത്തു മ്ഹ് പിന്നെ പിന്നെ നമ്മള് ച ക്കയും മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പപ്പയുടെ പപ്പയുടെ സ്ഥലമുണ്ട് പിന്നെ അമ്മയുടെ വയല് പ്പേടെ മറ്റേ സ്ഥലത്ത് നമുക്ക് വാഴ എലിതൊക്കെ ഉണ്ട് മാങ്ങ ഹേ ചക്ക, കാപ്പി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെണ്ട്. പപ്പയുടെ സ്ഥലത്ത്.
ഓ ഹോ ഹോ ഹോ
പിന്നെ വീട് നിൽക്കുന്ന സ്ഥലവും അമ്മേടെ പേരിൽ തന്നെയാ. അത് അമ്മേടെ സ്ഥലത്തിലാ വരിക. അമ്മേടെ സ്ഥലത്തിലാ ഇപ്പ നട്ടു വെച്ച് വെച്ചിട്ടുണ്ട്, മാവൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്, അത് പുതിയ വീടായിരുന്നേ പുതിയ വീട് കിട്ടിയപ്പോ അപ്പൊ നമ്മളിപ്പോ പുതിയ ഇതൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്.
ഉും ഹും ഹും
പിന്നെ ഇത് കഴിഞ്ഞ്നി എങ്ങനെ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുവോ എൻ ന്താ പരിപാടി കുട്ടികള്
ടി വി ആഹാ ടി വി ന്ന് പറഞ്ഞാൽ അങ്ങനെ കാണറില്ല ഞാാന് ഫോണില് നോക്കിയിരിക്കും ചെലപ്പം കൊറച് ചേരം കിടന്നുറങ്ങും.
ആഹാ
അങ്ങനെയൊക്ക ഉും
എനിക്ക് എനിക്ക്ങ്ങനെ ന്നറിയോ ഈ ഉച്ചക്ക് കെടുന്ന് ഉറങ്ങിട്ടുണ്ട് രാത്രി ഉറക്കം വരത്തില്ലഅതൊണ്ട നിന്നിൻ ഞാൻ ഉറങ്ങാറേ ഇല്ല. അയിക് ഉച്ചക്ക് ഞാൻ ഉറങ്ങത്തേ ഇല്ല. എൻ എന്തൊക്കെ ഉറക്കം വന്നാലും ഞാൻ കിടക്കത്തില്ല.
അഹ് അത് ശരി ഉും
എന്തെങ്ങനെ കണ്ണടഞ്ഞു പോയാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങത്തില്ല. ഉറങ്ങിട്ടുണ്ടെങ്കിൽഎനിക് ക് രാത്രി ഞാനിങ്ങന ഇങ്ങനെ ഓരോന്ന്ആലോയിച്ച് ഇങ്ങനെ കണ്ണും തുറന്ന് കിടക്കും. പിന്നെ അതിനെക്കാട്ടിലും നല്ലത് തിരിക്ക പിന്നെ രാത്രി ഉറങ്ങി രാത്രി ഉറങ്ങില്ല നല്ല തലവേദന എടുക്കും രാവിലെ ആവുമ്പന്നും
ഓ ഓ ഹു ഹു ഹു
രാവിലെ അങ്ങോട്ട് ഉറങ്ങി ശീലിക്കണ്ട എന്ന് വിചാരിച്ച് കണ്ണും തുറന്ന ഇങ്ങെനെ ഇരിക്കും. എന്തെങ്കിലൊക്കെകാണിച്ച് കൊണ്ടും കാണിച്ചു കോണ്ടും ഇങ്ങനെ നടക്കും. പ്പ് ഈരാവിലെ ഉറങ്ങുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത പരുപാടിയ. എന്നാ ശെരി എന്നാല്.
ഉും ആ ശരി ശരി ഓക്കെ ശരിയന്ന
ഉും